ഹോ
ആഹ് എന്താ സുഖല്ലേ ഹലോ ആ കേൾക്കാണ്ട് ആ ഇണ്ട് ഇണ്ട്
എന്തക്കെ ഇണ്ട് വിഷേഷോക്ക ചായകുടി കഴിഞ്ഞാ
ഇല്ല്യ ചായ കുട്ച്ചിട്ടില്ല്യ കുട്ട്യോള് സ്കൂൾട്ട് വര്ട്ടെ
ആഹ് ഉച്ചക്കെന്താർന്നു ഫുഡൊക്കെ
ഉച്ചക്ക് ഞങ്ങക്ക്ന്ന് പരിവാടി ഇണ്ടായ്‌രുന്നു. ആഹ് ആഹ് ആഹ് ഇപ്പന്ന് അവ്ടെ ബിരിയാണി ആയിരുന്നു ദിക്കിറെര്ന്നു മരി ച ദിക്റെര്ന്നു
ആഹ് ഇഞ് വൈകുന്നേരത്തേക്കെന്താ
വൈകുന്നേര്ത്ത്ക്ക് പിന്നെ ചോറ് ഞങ്ങള് രാവിലെ കുട്ട്യൾക്ക് സ്കൂൾക്ക് പോവുമ്പ കൊണ്ട് വെച്ച ചോറ്ണ്ട് പിന്നെ കറി ചീരക്ക ചീര ഇണ്ട് നമ്മളെ ഞങ്ങള് ഇണ്ടാക്കീട്ട്ണ്ട് ചീര.
ആഹ് ചീര വിക്കാനൊക്കെണ്ടോ അതൊ നിങ്ങടെ വീട്ടാവശ്യത്തിനാ
ഇല്ല ഇല്ല ഞങ്ങള ആവശ്യത്തിനേ ഒള്ളു വിക്കാള്ള ആവശ്യന്നുല്ല. തോന്ന് ആ ഞങ്ങള ആവശ്യത്തിനോള്ളൂ.
ഉം ചീര മാത്ര
അതുപോലെ മോളക് വെണ്ടക്ക വഴുതനങ്ങ അങ്ങനെക്കെ അത്രക്ക തന്നെ ഒള്ളു ഇങ്ങള് ഇണ്ടാക്കല്ണ്ടാ
കൃഷിയൊക്കെ ഞങ്ങക്ക് ഇവടെ കൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥലോല.
ഇല്ല്യ ലെ ആഹ്
ചില്ല.
ഉം തോന സ്ഥലൊന്നു ഇല്ല്യട്ടോ ഇള്ള ഇള്ള സ്ഥലത്ത് വെച്ച് വാ ഉം വേറെ എന്താക്കെ തെങ്ങൊക്കെ ഇള്ളതാണോ ഹലോ കേൾക്കാല്ല്യ ഹലോ ഹലോ ഹലോ